അല്ല കേക്കുന്നുണ്ട്എന്താ വിശേഷം? ഇനി ഇതിലേ വന്ന് നോക്കോ ഇത് നോക്ക് വെള്ളം നിക്കാണ് പിന്നെ.
തിരക്കാണോ?
പറഞ്ഞോളീ ന്താർത്തനം?
നല്ലത് തന്നെ. എന്തായി അടിച്ച് വാരി തുടക്കലൊക്കെ കഴിഞ്ഞോ? അഹ് അഹ് ആഹ് ഇതിലങ്ങനെ നിക്കാണല്ലേ. മഴയത്ത് വിട്ടിട്ട് അതും കേറി. ചോറ് ഇട്ടിട്ടില്ലല്ലോ അടുപ്പത്ത് അരിയിട്ടോ?
ഇട്ട് ഇട്ട് ഇട്ട് ഇപ്പം ഇട്ട് പോരുവാ.
ഇവിടെ ഒരു ചെറിയ ആളുണ്ടല്ലോ ആള് നല്ല കളിയിലാണ്. ഓരോന്ന് വലിച്ച് വാരിയിട്ട്.
ഈവർക്കിട്ടും ആഹ് ആഹ് കൊപ്പായന്നൊള്ളൂ. ഉം തുത്തുവാരിയില്ലേ കളർ നോക്കി. ഈ ബ്ലൂ നല്ല ടോപ്പുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്.
ആ നല്ലത് തന്നെ പർദ്ദ ഇടുക പുറത്ത് പോകുമ്പോ?
ഇല്ലില്ലാ ചുരിദാറ്.
ചുരിദാറ് ആഹ്.
ഉം. ചുരിദാറിടും പിന്നെ പുറത്ത് വന്ന പാന്റും ഷർട്ടും കൊണ്ടുവന്ന് ഞാൻ ഇടുകാന് വിചേരിക്കും. ഷർട്ട് പറഞ്ഞാ അങ്ങനത്തെ പാൻറ്സും ഷർട്ടും ഇല്ല ജീൻസിന്റെ പാൻറ് അല്ല. സെറ്റായി വരൂല്ലേ ഷർ ആഹ് നമ്മള് പാലസോ പാലാസ അല്ല. ബാഗിന് മാതിരിത്തെ ജീൻസ് അല്ല നമ്മള് സാധാ പാന്റ്റുണ്ടല്ലോ.
ആഹ് ആഹ് കംഫോർട്ടബിൾ ആണെങ്കിൽ എങ്ങനെവെണെങ്കിലും ഡ്രസ്സ് ചെയ്യാലോ. ഒന്നുംല്ല ഇഷ്ടാണോ അങ്ങനെക്കിടാൻ
ഞാന് ഇഷ്ടല്ലായൊന്നുല്ല ഞാ അങ്ങനെ ഇടലൊന്നുല്ല ഇങ്ങളൊന്നു അവസ്ഥല്ല ഞാൻ ഇട്ടീനി ര രണ്ടീസട്ടീനി അന്ന് ഇമ്മവടെ ഇമ്മവടെല്ലേനി ഞാ ഇട്ടന്ന്
ആഹ് മ
ഓന് ഏഹ് ആഹ് മക്കളാസ്സ് പോയി വല്ത് പ്ലസ്ടു കഴിഞ്ഞ് അക്കൗണ്ടിങ്ങഠ്ച്ച അയിന് പോയി രണ്ടാമത്തെ പോയി ചെറുതും പോയി
അപ്പൊ ഇനിയിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താ നോക്കണേ
ഓന് അക്കൗണ്ടിംഗ് പഠിക്കാണ് ഡിസൈനിങ്ങും
ഗ്രാഫിക് ഡിസൈനിംഗ് പഠിക്ക്യാണോ ഇപ്പതിനൊക്കെ സ്കോപ്പുള്ളൂല്ലേ കൂടുതലും ഈയൊരു യുഗായത് കൊണ്ട് അങ്ങനെ അതിനൊക്ക്യാണ് ഏറ്റവും കൂടുതല് സ്കോപ്പ്
ആഹ് ഹണിമൂണ് കഴിഞ്ഞപ്പം രണ്ടും കൂടി വിര്ന്നാണ്.
ആഹ് രണ്ടും കൂടി മിക്സെയ്തിട്ടാ അപ്പൊ രണ്ടും കിട്ടോല്ലോ
ആഹ് പിന്നെ ടൈപ്രൈറ്റിംഗ്. ടൈപ്പ് റൈറ്റിങ്ങുണ്ട് ഇംഗ്ലീഷ് അറബി മലയാളം
ആഹ് ആഹ് അപ്പ എന്തെങ്കിലും പഠിക്ക്യാൻ നോക്കാരുന്നില്ലേ ടെൻത് കഴിഞ്ഞത്
ഞാൻ ഇപ്പ അക്കൗണ്ടിങ്ങില് ഏഹ് ഞമ്മളെ കുടുംബശ്രീ വഴി വന്ന് പഠിച്ചീനി പിന്നെ ഞാൻ സർട്ടിഫി കിട്ടീന് അത് ഓല് അമ്മക്ക് എയ്ത് ന്നൊക്കെ ഫുള്ളേക്കാരം പക്ഷെ.. കമ്പ്യൂട്ടർ ചെയ്യ്ന ഞമ്മള് പ പ പത്തും പയിനഞ്ചും കൊടുത്താ അത്രണ്ടാവൂല ഫുള്ള് പഠിച്ചൂല ഞമ്മള് പ്പ ഞാൻ ഉം എക്സാമൊക്കെ എയ്തിയത് കിട്ടിക്ക്ണ് പക്ഷെ ഇന്ക്ക് പോകാന്ങ്ങനെ എന്താവും എന്താവുന്നൊര് പേടി ഞാൻ പോയിട്ടില്ല ആഹ്
ആഹ് പോണം പക്ഷേ ഇങ്ങനാവു ഇങ്ങനെ ഇരിക്കണേലും നല്ലത് ഹസ്ബന്റുക്കൂടി ഇല്ലാതാവുമ്പം എന്തിനേങ്കിലൊക്ക പോവാലോ മക്കളും ങ്ങനെ വലുതായില്ലേ ഇപ്പ ആ ഒരു കാര്യെ ഇൻക്കിപ്പോ പോവാൻ പറ്റാതോണ്ടാണ് കുഞ്ഞാണല്ലോ ചെറ്ത്ണ്ടല്ലോ ഓഹ് ഞാൻ ഡിഗ്രി
ഏഹ്
ഉം കുഞ്ഞ്ണ്ടല്ലോ ഞാൻ പ്ലസ്ടു കഴിഞ്ഞപ്പതന്നെ മാരേജ് കഴിഞ്ഞാര്ന്നു പിന്നാ ഒരുവിധം ഏഹ് പ്രഗ്നന്റായി ഡിഗ്രി അഡ്മിഷനൊക്കെ ചേർന്ന് ഒരു സെമ്മ് കഴിഞ്ഞാരും അപ്പഴേക്കും പ്രഗ്നന്റായി പിന്നെ പോവാൻ പറ്റിയില്ല വോമിറ്റിങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അതവ്ടെ അതവ്ടെ ഡ്രോപ്പെയ്ത് പിന്നെ ദേ ഒരു ത്രീ ഇയർ എഗോ ഡിസ്റ്റന്റായിട്ട് ഡിഗ്രി ചെയ്ത് ഡിഗ്രി ചെയ്ത്പ്പോ കംപ്ലീറ്റായി സർട്ടിഫിക്കറ്റ് വന്നു
ഉം
അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പന്തെങ്കിലും ബി എഡ് എന്തെങ്കിലും നോക്കണംന്ന് പറഞ്ഞ് ഇരിക്ക്ണ്ട്
ആഹ്
ബി എഡ് ഏഹ് ഡിസ്റ്റന്റായിട്ടുള്ളതൊക്കെ ഇണ്ട് പക്ഷേ
ന്തെങ്കിലും ജോലിണ്ടായ അമ്മളെ കയ്യില് പൈസട്ക്കാണ്ടാവും.
അതാണ് നമ്മള്ടെ കാര്യങ്ങള് നടക്കാ പിന്നെ ഉം ഉം ചെലവുകള് കൊറ സുന്നുംല്ലല്ലോ ല്ലെ എന്താവില എല്ലാത്തിനും. മക്കളെ മൂന്നു പേരൊക്കെ വളർത്തണോന്ന്ണ്ടെങ്കില് നല്ല പണിയിണ്ട് അതെ അതെ അവർക്കാണെങ്കി ആഗ്രഹങ്ങളാണ് ഓരോന്ന് കഴിയുമ്പോ അട്ത്തതാ ഓരോന്ന് നമ്മള് എങ്ങനെങ്കിലൊക്കെ സാധിച്ചഴിഞ്ഞ് കൊടുക്കും ഒന്നിനൊരു വെലയില്ലേ അതാണ് മെയിനായിട്ട്
ഇവല്ക്കെങ്ങേത് കിട്ട്ണ് കൊടുക്ക്ണ്ന്ന്ല്ലെ ആഹ്
അത് കഴിയുമ്പോ പിന്നാ ഒന്നുല്ല ഒന്നുല്ലാന്നുള്ളൊരു പരാതിയാ
ഉം
നമ്മള അത്രേം സ്ട്രഗിളെയ്തിട്ടായിരിക്കും.
ആ കൊടുക്കണ് ആഹ് അതന്നേ ഓലെപ്പഴും പറയല്ബടെ നമ്മളപ്പോ ജോലി ചെയ്ത് കഷ്ടപ്പെടുക. ഒറക്കൊഴിച്ച് പോയി ണ്ടാക്കി കൊടുത്തിട്ട് മക്കക്ക്
അതന്നെ അതൊന്നും ഒന്നുംല്ല്യ അത് നോകീട്ട് നമ്മൾ ഇതാക്കേം ചെയ്യരുത് നമ്മള് അവര്ടെന്ന് ഒന്നും എക്സ്പെക്റ്റെയ്യരുത് ഇപ്പോഴത്തെ ഒരു ത് താണ് ട്ടോ
ഉം
കാരണം അത്രേക്ക് ണ്ടാകൊള്ളൂ
അയിന് ണ്ടാവൊള്ളൂ.
പിന്നെ അങ്ങനെ നമക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മള് ചെയ്ത് കൊട്ക ഒരു പാരൻറ് ന്ന നിലക്ക അല്ലതൊന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും നിക്കണ്ട. ചെയ്തുതന്നാ സന്തോഷം അത്രള്ളൂ.
അയനെ അയനൊളു ഞമ്മളെ കൈയുണ്ടോ ന്നാ നമ്മക്ക് ജീവിച്ച് പോവാ.
ആ അതെ അതെ ഇവിടെ എപ്പഴും പറയ്ണ് ആണ് ഹസ്ബന്റ്.
ഉം.
അവന്റെടുത്ത്. മോന്റെടുത്ത് പറയും ഇങ്ങനെ ഓരോന്ന് കളിയാക്കിട്ട് ഇങ്ങനെ പറയും.
ആഹ്
ഏഹ് എന്താണ് വലുതാവുമ്പോ ഒറ്റയ്ക്ക് ജീവിക്കണെങ്കിൽ വേറെ വീടെടുത്ത് താമസിച്ചോളണം. ഇങ്ങോട്ട് വരാൻനിക്കണ്ടന്നൊക്കെ പറഞ് ഇങ്ങനെ കളിയാ
ക്കെ പോലണ്ടോ.
പൊറത്തോട്ടൊവല് കൊറാവാണിപ്പൊ. പോവാർന്ന് മുമ്പ് എടക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ കൊറവാണ്. ഓരോരോ പണികളായിരിക്കും ഹസ്ബന്റ് സൺഡേയും വർക്കിണ്ട്. കോൻട്രാക്ടറാണ് അപ്പൊ. റ്റില് സൺണ്ടേയും പോണ്ടരും അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങള് പോകലില്ല വല്ലപ്പോഴും വീട്ടീ പോവും. വീട്ടീ പോയാ പിന്നെ വരെല്ല. കൊറച്ചുസം നിക്കും അകലേ ഉമ്മിച്ചി മാത്രള്ളൂ വീട്ടില്.
ആഹ് അഹ്ശരി.
അപ്പ കിട്ടണഗ്യാപ്പില്നിക്കും. ആഹ് ഇന്ന് ഉസ്താദിന് ഫുഡ് കൊടുക്കണല്ലോ ഇണ്ട്ണ്ട് ഒരാള്ണ്ട്.
മ്ഹ്.
എന്റെ വീട്ടിലാരുല്ല. ആഹ് ഇവിടെ ഒരു മോനൊള്ളൂ ഒരു നാത്തുനിണ്ട് ആളെട്ക്ക് വരും മ ക്കളായിട്ട് എടക്കെടക്ക് ഇങ്ങനെ വരും.
ഏഹ്.
അങ്ങനെ അടുത്തന്നെയാണ് ആൾക്ക്. അപ്പൊ വേഗം ഓടി വരാൻ പറ്റും എനിക്ക് ദൂരുണ്ട് വീട്ടിപോവാൻ. അപ്പൊ ടാസ്കാണ് നമക്ക് പോക്ക് ടാസ്ക.
ആഹ്.
ആ അളിയൻ ഗൾഫിലായിരുന്നു ഇപ്പ വന്നത്കൊണ്ട് അങ്ങനെ ഇപ്പവരല് നിക്കല് കൊറവാ. ആള് വന്നിട്ട് ഒടനെ പോവും. മക്കള് നിക്കും അങ്ങനെണ്ടാവല് ഓഹ്.
വന്റെ ഫോട്ടോ വെച്ച്.
നത്തൂനോ ഞാനോ.
ആഹ്.
ഇല്ല ഇല്ല വണ്ടി ഓടിക്കൂല ജസ്റ്റ് അറിയാ ന്നാലും പേടിയാണ്. എടുക്കാൻ പറയും ഹസ്ബന്റ് എടക്ക് പക്ഷെ ഒരു പേടിയാണ്. ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നോക്കണം. മറ്റേ ഇലക്ട്രിക് വാങ്ങിക്കാണെങ്കി പേടിക്കണ്ടല്ലോ.
ഉം.
ലൈസൻസ് ഒന്നും വേണ്ടല്ലോ അങ്ങനെ നോക്കണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിഎടുക്കണം. അതാവുമ്പൊ നമുക്ക് സുഖായിട്ട് വീട്ടിലൊക്കെ പോയിട്ട് വരാലോ. നമ്മളെ കാര്യങ്ങള് മക്കള്ടെ സ്കൂള് അങ്ങനെയൊക്കെ. എനിക്ക് പറ്റുണോട്ത്തൊക്കെ എനിക്ക് കൊണ്ടോവാ ഓ.
ഇ സുഖായി ഞാൻ എൻക്ക്ണ്ട് ഇനിക്ക് ലൈസൻസ് കിട്ടീൻ
അതെല്ലേ ആഹ് അടിപൊളി. അങ്ങനെ വേണം ഹസ്ബൻഡ് നാട്ടിലില്ലെങ്കിലേ അത് അത്യാവശ്യാണ്.
ഞമക്ക് എടെ പോവാണെങ്കിലും വരണെങ്കിലും.
ആഹ് നമ്മള് അഹ് എത്രാന്ന് പർഞ്ഞാ ഓട്ടോ വിളിച്ച് ഡിപ്പന്റൈത് ആളുകളെ ഡിപ്പന്റൈത്ങ്ങനെ പോവാ. ഇതിപ്പോ നമ്മളത് പഠിച്ചിട്ട്ണ്ടങ്കിൽ.
സുഖായിട്ട് നമ്മൾടെ ആവ്ശ്യത്തിന് ആരെയും ഡിപ്പെന്റെയ്യാണ്ട് എവ്ടെ വേണെങ്കിലും എപ്പൊ വേണെങ്കിലും പോയിട്ട് വരാലൊ. ഇപ്പൊ ആരെങ്കിലും പോവ്ണ്ടോ നോക്കണം വല്ല മരിപ്പൊക്കെ വന്നിട്ട്ണ്ടെങ്കിലേ.
അങ്ങനന്നേണ് ഇവ്ടൊക്കെ വണ്ടി കിട്ടാനേ വൈങ്കര ഉള്ളേരിയായോണ്ടേ.
ആഹ് അതൊക്കെ പഠിച്ചിരിക്ക്ണ ഏറ്റവും ബേസികായിട്ടുള്ള കാര്യാ.
ഹ്മ്.
പിന്നീ മഴയൊക്കെ വരുമ്പോ ഒന്ന് സൂക്ഷിക്കണം അല്ലേ.
ഹ്മ് ഐൻ പേടി ഇന്ക്കും ല്ല പേടിയേനി പിന്നെ അത് പോയി പട്ച്ചപ്പണ്ടൊക്കെ റെഡിആയി.
ആഹ് ഇവിടെപ്പ ഞങ്ങള്ടെ റിലേറ്റീവ്. ഇങ്ങനെ വീണിട്ട് ആള്ടെ ഫേസില് പ്ലാസ്റ്റിക് സർജറി വേണംന്ന് പർഞ്ഞിട്ട്ണ്ട്. അതായത് മഴീത്താവുമ്പോഴേ നല്ലോണ്ണം റോഡ് തെന്നിക്കെടക്കായിര്ക്കും.
ആഹ് ആഹ്.
അപ്പൊ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം ഹ് സ്പീഡൊക്കെ കൊറച്ച്. പോണം ആ ഇത്താത്ത കൊറേ നാളായിട്ട് വണ്ടി ഓടിച്ചോണ്ടിര്ന്നതാ. എന്ത് പറ്റിയാണോവോ ആൾക്ക്.
അയ്ന് ടയറ് തെന്ന്യാവുഎ ടയർ തേഞ്ഞാലും പുട്ത്തം കിട്ടൂല വണ്ടിക്ക്.
ആഹ് ആഹ്.
എന്റെ പിന്നെ മുന്ന്ത്തും ബേക്ക്ത്തൊക്കെ പുത്യേതാ അപ്പൊ വേക്ക്ത്തപ്പൊ പുത്യേ മാറ്റിയാപ്പം. മയായപ്പോത്ത്ന്.
അതന്നെ മഴയാവുമ്പഴ് അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം വേറെ കൊഴപ്പന്നുല്ല.
ഉം.
ഇനിയിപ്പ ലഞ്ച് ഹ് ഡിന്നറും ഇതന്ന്യാണോ? ഡിന്നർ ഇതന്ന്യാണോ? ചോറും ചിക്കനും തന്നെയാ അല്ലെങ്കി വേറെ ചപ്പാത്തി എന്തെങ്കിലും ഇണ്ടാക്കോ?
ഇല്ല ആ വൈകുന്നേര്ത്തിന് ഇണ്ടാക്കണം ഹസ്ബന്റിന് ഞെന്തെലും ഓ. ദേ ഇന്നേ ഇന്ന് ചക്ക ഇണ്ടാക്കണം ചക്ക അരിഞ്ഞ്ച്ച്ണ്. ചക്ക കൂട്ടാണ്ടാക്കാ ആ കൂട്ടാണ്ടാക്കാനൊ തേങ്ങ ചത്ക്കിയിട്ടാണ്ട്. വേവിച്ച്അ ആ വേവിച്ചേമ്പക്കം അയ്. അയ്നെ വേവിച്ചാ വെക്കുമ്പോന്നെ കൊർച്ച് വെള്ളം പാർന്ന മതി തോനെ വെള്ളം പാരണ്ട അയ്ന്റൊപ്പ. തേങ്ങ ചതക്ക നല്ലോ അരര്ത്. ഒന്ന്ങ്ങട് പൊട്ടിച്ച അയ്ന്റൊപ്പം പച്ചമൊള്കും. കുരുമുളക് ആണെങ്കി കുരുമുളക് ഇടാ അല്ലെങ്കിൽ നല്ല ചിരകാണെ നല്ലച്ചിരകെടാ.
ഇത് വെറുത കൈക്കലാ കറി വെച്ചിട്ട് കറി കൂട്ടി കൈക്കലാ.
കറിം കൂട്ടി കയ്ക്കാ തൂമിച്ചാതെ അങ്ങനെ തിന്നാ നമ്മള് അങ്ങനെ കയ്ക്. ഉള്ളി പച്ചമോള്കും. ചെറുള്ളീം വെൾത്തുള്ളീം കാര്യേപ്പ്ന്റെലിം തൂമിക്കാ.
ആഹ് വീട്ടില് പ്ലാവ്ണ്ടോ?
ആഹ് ഇണ്ട് പ്ലാവും മാവൊക്കെ ഇണ്ട്.
ഇണ്ട് ആഹ്.
അമ്പുട്ടാണ്ട്.
ആഹാ
കൊഗായിണ്ട് ഡ്രാഗൻ ഫു.
ഡ്രാഗൻ ഫ്രൂട്ട്ണ്ട് ബാക്കിയൊക്കെ ഇവിടെണ്ട് ഡ്രാഗൻ ഫ്രൂട്ട് ഇല്ല.
ആഹ് ഡ്രാഗൺ ഫ്രൂട്ട് ഇണ്ടായ്ട്ട്ല്ലട്ടോ പൂവ് ഇട്ടീനി അഹ് ഉ മയയത്ത് ചീഞ്ഞുപോയി
ഇവിടെ മറ്റേ ഇത് റംബൂട്ടാന് ഇണ്ടായ്ട്ട്ണ്ട് പക്ഷേ പൊളിച്ചോ- ക്കുമ്പോഴ് ഒന്നുല്ല തൊണ്ട് മാത്രുള്ളൂ ഉള്ളിൽ ഒരിത്തിരി ഇത്തിരിക്കോളുണ്ട്. ആഹ് അത് അപ്പൊ മോന് ഇന്നലെ കയറി നോക്കിട്ട് പറയാ മമ്മി നമ്മളെ ഇത് പറ്റിച്ചന്ന് പറയണ്ടായിരുന്നു.
ഉം എന്നാ ഓക്കേട്ടോ.
ഓക്കെ ഓക്കെ.